ഹലോ എന്തെ എന്തൊക്കെണ്ട് വിശേഷം സുഖം തന്നെല്ലേ
പിന്നെ എന്താ വിശേഷന്ന് പറയാനന്താ കൊഴപ്പില്ലാതെ ഓരോ ദിവസം ജീവിതം അങ്ങനെ കടന്നുപോണുന്നന്നെ ഉള്ളു പ്രത്യേകിച്ച് സന്തോഷോ സമാധാനന്നും ഇല്ല അങ്ങനെ ഓരോ ദിവസവും കടന്നു പോണു അത്രയേള്ളു
അതെലെ പണ്ടത്തെ മാരീപ്പോ വലിയ എൻജോയ്മെന്റ് ഒന്നും ഇല്ല ഇപ്പത്തെ കുട്ടികളൊക്കെ
അത്ഞ അത് ഞാൻ എപ്പോഴും ചിന്തി ന്ന ഒരു കാര്യമാണ് ഇപ്പൊ പണ്ടത്തെ പോലെന്നും അല്ല കുട്ടിയായിരുന്നപ്പോന്ന് പറഞ്ഞാ ഒരു നമുക്കൊരു പ്രോബ്ലംസും ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട ഇപ്പൊന്ന് പറഞ്ഞാല് വളരെ മോശന്ന് പറയട്ട് ഓരോ പ്രാരാബ്ധങ്ങൾ ഇങ്ങനെ ഓരോ വയസ്സ് കൂടു കുന്നോളം തലലെ ഇങ്ങനെ വെച്ച് കെട്ടി തരുന്ന പോലെണ്ടാവും ഓരോ ജീവിതം കണ്ട
അതെ അത് നമ്മൾ പറഞ്ഞത് ശരിയാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ വലുതാകുന്നോടത്തോളം വലുതാകുമ്പോ നമ്മൾ ചെറുതാകുമ്പോ കരുതും വലുതായങ്ങീന്ന് പക്ഷെ വലുതായാലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നതല്ലെ
അതെ ന്നെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വയസ് കജ്ജ്നോടത്തോളം ഓരോ പ്രാരാബ്ധങ്ങളും ഇങ്ങനെ തലയിൽ വെച്ച് കെട്ടിത്തരുന്ന പോലെയാണ് എന്താപ്പോ ജീവിച്ചു പോണം അത് ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോണുന്നുള്ളു പണ്ടത്തെ ആ സന്തോഷം ഒരു കാര്യം ഒന്നുല്ല
അതെ താ നിങ്ങള് ചെറുതായപ്പോ എങ്ങനെയൊക്കെര്ന്ന് പഴയ കാലൊക്കെ ഒന്ന് പറഞ്ഞരോ എനിക്ക്
പണ്ട് ന്ന് പറഞ്ഞാല് എന്തൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ ഇല്ലാത്ത കളികളില്ല ഏ നമ്മള് ഇപ്പോ നമുക്ക് കൊറച്ച് ടൈം കിട്ടണന്നെ ഇപ്പോ ആ സ്കൂളിലൊക്കെ പോകുമ്പോ ആ കൊറച് ടൈം കിട്ടും നമ്മുടെ വീട്ടിലുള്ള ടൈം അല്ലെങ്കിൽ ശനി ഞായർ അതെന്നെ നമ്മൾ പരമാവധി എൻജോയ് ചെയ്യ ഞാന് ന്നൊക്കെ പറഞ്ഞ വെറും കളിടെ പിന്നാലെ ആയിരുന്നു ഓരോരോ കളി എനിക്കാണെങ്കിൽ അപ്പറത്തെ വീട്ടില് എന്റെ പ്രായ എന്റെ ചെർ ഏ എന്നേക്കാൾ ഒരു വയസ്സോ അല്ലെങ്കിൽ എക്കാൾ ഒപ്പള്ളോലോ അല്ലെങ്കിൽ ഒരു വയസ് കൂടുതലൂള്ളൊക്കെ ചേച്ചിമാരും മറ്റൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസാട്ടോ അന്നൊക്കെ കളിക്കന്ന് പറഞ്ഞ
അതെ അത് നമ്മൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ചെറുതായപ്പോഴും അങ്ങനെയാണ് കളിക്കാൻ എന്റെപ്പം കൂടുതൽ കളിക്കാൻ ആളുണ്ടായിരുന്നില്ല പക്ഷെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ഞങ്ങളെ കുടുംബത്തിലെ ആരും എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ അടിപൊളിയായി കളിച്ചിരുന്നട്ടോ പണ്ടത്തെ കളികളൊക്കെ പറഞ്ഞ സാറ്റ് കളി ആ സാറ്റ് കളിയൊക്കെ കളിക്കുമ്പോ കൂടുതൽ പേരുണ്ടാകുമ്പോ അത് നമുക്കൊരു എൻജോയ്മെന്റ് ആണ് തരുന്നത് നല്ല സന്തോഷം തരുന്ന ഒരു കളിയാണ് ഈ സാറ്റ് കളി പിന്നെ ഞങ്ങള് കളിചിര്ന്നത് വെച്ചും കൂട്ടന് അത് നിങ്ങൾ കളിക്കാറുണ്ടോ
പിന്നെ നമ്മൾ പെൺകുട്ടികളെ കുറിച്ച പറയാനാകെ ഏതെയൊരു പെൺകുട്ടി ജനിച്ചേ മണ്ണിലേവിണലും ആരും കളിക്കാതെ ഇരിന്നിടെണ്ടാവില്ല ഒരു ക ആഏ ഇരിന്നിട്ട്ടിണ്ടാവുല്ല കളിയാണത് ഇപ്പൊ അല്ലകിൽ അമ്മ കുട്യാളിം വെച്ചും കൂട്ടാനും അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീട് തന്നെ ഒരു വീട്ല്ലേ കാര്യങ്ങളും മറ്റും പച്ചക്കറിനുറുക്കി എന്താപോ എവിടന്ന് പച്ചക്കറി ചോയ്ചോക്ക് വല്ല കാട്ട്മു കാട്ടിന്നോക്കെ വല്ല മരത്തുമെന്നും എലെ പൂവോ കായൊക്കെ പർച്ച്വന്നി അത് കോളിഫ്ലവർ ആണ് കേബേജണ് തേങ്ങേണ് മാങ്ങേണ് പറഞ് കൊണ്ട് അങ്ങനെ ഓരോ അതൊക്കെ നൂറുക്കി വെച്ച് കൂട്ടാനും മറ്റ ചോറൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർക്കു കൊണ്ടോയി കൊടുക്കുക അങ്ങനെ ആ കളി ഞമ്മൾ ഗേൾസിൽ ആരും കളിച്ചരുന്നിട്ടുണ്ടാവൂലോ എല്ലാ കുട്ടി കുട്ടി അത് ഞപ്പോ നമ്മള് ഒരു കുട്ടി എന്താപ്പോ ജനിച്ചിട്ട് എന്താ നമ്മളെന്താ വാങ്ങിക്കൊടുക്ക ഓൽക്ക് എന്താപ്പോ കിച്ചൺ സെറ്റ് ഇപ്പോ എല്ലാ പെൺകുട്ടികളും ഒരു വട്ടം തന്നെ കിച്ചൺ സെറ്റിന്റെ ഉപയോഗി ഉപയോഗിച്ചാദേ ഇര്ന്നിട്ടുണ്ടാവൂല്ല കാരണം ആണുങ്ങൾക്ക് ഇപ്പൊ ബോയ്സിന് ഇപ്പൊ കാറ് ബൈക്ക് വാങ്ങി കൊടുക്കണെങ്കിൽ ഗേൾസിന് നിർബന്ധമായിട്ട് വാങ്ങികൊടുക്കണ ഒരു കാര്യമാണ് കിച്ചൺ സെറ്റ് തനിക്ക് കിച്ചൺ സെറ്റ് കിട്ടിട്ടുണ്ടാവൂലലെ
ഏ എനിക്ക് അന്ന് കിച്ചൺ സെറ്റ്ണ്ടായിരന്നില്ല അന്ന് ഞങ്ങൾ ചിരട്ട ചിരട്ട പിന്നെ ഏ ഉമ്മാർ കളഞ്ഞ പഴയ പാത്രങ്ങള് കൂടുതൽ ഞങ്ങൾ ചിരട്ടാണ് എടുത്തിരുന്നത് ഈർക്കിളി കൊണ്ടാണ് കെയിൽന്ന് പറഞ്ഞ് നടന്നീന്നത് പക്ഷേ ഏ ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനല്ല കിച്ചൺ സെറ്റ് ഉണ്ടാവുകൊണ്ട് താങ്കൾ പറഞ്ഞ മാതിരിതന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആക്കരം അവർക്ക് കളിക്കാന് എന്താന്ന് വച്ചാല് അവർക്ക് നമ്മളമായിരി ചെരറ്റിയും പാത്രന്നുല്ലല്ലോ ഇപ്പഴത്തെ കുട്ടികൾക്ക് അതൊന്നുഅല്ല കിച്ചൺ സെറ്റ് വാങ്ങിയാല് അതിലില്ലാത്ത സാധനങ്ങളിലല്ലോ ഗ്യാസടുപ്പും അന്ന് പിന്നെ അതൊന്നും ഉണ്ടായില്ല മൂന്ന് കല്ല് വെച്ചിട്ട് അതാണ് അടുപ്പ് എന്ന് പറഞ്ഞ് നടന്നിര്ന്ന ഒരു കാലേര്ന്നു
പിന്നെ വേറൊരു കാര്യം ഞാപ്പചിന്തി ച്ചത് ഈ മറ്റേ എന്താ മണ്ണപ്പൻ ചുട്ട് കളിക്കണ ഒരു പരിപാടി ഉണ്ടായിര്ന്നില്ലേ ചേരട്ടൽ നിറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് അടുപ്പാണ്ന്നൊക്കെ പറഞ്ഞ മൂന്നെണ്ണണ്ടാക്കിട്ട് ആകുമ്പോ അടുപ്പ് സെറ്റ് ചെയ്തീര്ന്നു അങ്ങനത്തെക്കെ ഒരു കളികളുണ്ടായിരുന്നുല്ലേ
അതെ അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു കൂടുതല് പേരും അടുപ്പ് ഉണ്ടാക്കിന്നത് പിന്നെ ഞങ്ങള് ഏ അത് കുറച്ച് ബുദ്ധിമുട്ടാന്ന് കരുതി മൂന്ന് കല്ലൊക്കെ വെച്ച് ഞങ്ങള
അതെ അങ്ങനെ തന്നെയാണ് ഞാനും കല്ലൊക്കെ വെച്ചു ഇതേപോലെ ഓരോ മണ്ണപ്പം ചുട്ട് അതിന്റെ മേലെ വടുപ്പന്നൊക്കെ പറഞ്ഞഞ് അങ്ങനെ കൊറെ ചെറട്ട ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൊറെ ദിവസം കളിച്ചു പോയിരുന്നു കൊറെ കാലം കളിച്ചു കൊറെേ ദിവസല്ല കാലം അന്ന് കളിക്കാനായിട്ട് കൊറെ കുറെ ടൈമ് കണ്ടെത്തിരുന്നു
അതെ ഇപ്പത്തെ കുട്ടികൾ കൂടുതലൊന്നും കളിക്കില്ലെങ്കിൽ ഇപ്പൊ എൻറെ മാമന്റെ രണ്ട് കുട്ടിലെണ്ട് അവര് എന്താന്ന് വെച്ചാല് അവർക്ക ഇതേമാതി കിച്ചൺ സെറ്റുകളൊക്കെ ഉണ്ട് എൻറെ വലിയ മാമന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെച്ചും കൂട്ടാനും കളിക്കുന്നത് അവളിപ്പോ കൊറച്ച് വലുതായിട്ടും കൂടി അവ ക്ക്ത് ഭയങ്കര ഇഷ്ട്ടണ് അത് ചെറുപ്പം മുതലെ പഠിക്കുന്നവർക്കുള്ള ചിന്തയാണ് ഇപ്പോഞാനത് കാണുമ്പോ എനിക്ക്ങ്ങനെ തോന്നും ഞാന് ചെറുപ്പത്തിൽ ഇങ്ങനെ കളിച്ചിരുന്നല്ലേ പ്പത്തെമാരിന്നല്ലല്ലോ വലുതായ നമുക്ക് ഒന്നിനും കഴിയില്ല
അതെ അതെ താൻ പറഞ്ഞ വല്യ ശരിയാണ് ഞാൻ ഇപ്പോഴും അലോയ്ക്കുവ ആ ഒരു ദിവസം കിട്ടിര്ന്നെങ്കിൽ അതൊരു ദിവസം കിട്ടിരുന്നെ ആദ്യക്കന്ന് പറഞ്ഞാ വലിയ ആൾക്കാരെ കാണുമ്പോ നമുക്ക് വല്യ ചിന്തയക്കാരം വലിയ ആളായിന് എനിക്ക് ജോലി ചെയ്യണം എനിക്ക് കാശ്ണ്ടാക്കണം ക്യാഷ് ഉണ്ടെങ്കി എല്ലാതും നടക്കുന്നൊക്കെ ചിന്തയാണ് പക്ഷെ ഇപ്പോ തോന്നു ആ ചെറിയ കുട്ടി അന്തല്ലാത്ത കുട്ടിയായമതിയെന്നു അയ് നുള്ള സുഖം ഈ ജീവിതകാല ആ ബാല്യകാലത്തിലുള്ള സുഖം ഈ ജീവിതകാലം മൊത്തം ജീവിചിരുന്നാലും നമുക്ക് കിട്ടാ പോകുന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ വേറെ എന്തൊക്കെ കളിചെ സാറ്റ് കളി തൊട്ടുകളി ഏ കക്ക് കളി ഉണ്ടായിരുന്നു ഒരു കക്ക് കളി പിന്നെ ഐസാവാട്ടർ പിന്നെ മരത്തിമ്മ തൊട്ടിട്ട് ഒരു മരത്തിമ്മന്ന് ഒരു മരത്തേക്ക് ഓടുക അതേപോലെ ഇങ്ങനെ ഇഞ്ഞിപ്പോ വല്ല ബോൾ കിട്ടിയ തന്നെ ചെക്കന്മാരെ പോലെ അറിയൊന്നുല്ല വല്ലാണ്ട് എന്നാലും ആ ബോളിന്റെ പിന്നാലെ ഓടി ട്ടും കളിച്ചിട്ടും അല്ലെങ്കി ഒരു ബോള് മറ്റേ ബോള് ഏ ഒരു ബോള് തന്നെ മറ്റ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് പാസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കളി കളിച്ചിന്ന്ട്ടോ
അതെ നമ്മൾ ഈ കിച്ചൺ സെറ്റോട് കളിക്കുന്ന മാരിതന്നെ ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് താങ്കള് പറഞ്ഞമാതിരി ഈ കാറിനോടൊക്കെകാരം കമ്പം ചിലർക്ക് ക്രിക്കറ്റ് ഫുട്ബോള് ഭയങ്കര ഇഷ്ടക്കരം ഇപ്പ തന്നെ ഞാന് എന്റെ മ്മാൻ്റെകുടിക്ക് വരുമ്പോ കാണാറുണ്ട് ഏ കൂ കുട്ടികൾ എല്ലാവരുംപാടെ കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് അത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാ ആൺകുട്ടികൾക്ക് അങ്ങനെ വെച്ചാ എപ്പവേണേലും കളിക്കാം കാരണം എന്റെ മാമന് ഇടക്ക് അവിടെക്കെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്റെ മാമന് വലുതാണ് പക്ഷെ അവൻക്ക് ഈ ആണുങ്ങൾക്കന്ന് പറഞ്ഞാൽ വലുതായാലും കളിക്ക ക്രിക്കറ്റും കാറോണ്ടൊ ക്കല്ലേ അവർക്ക്
അത് ജ്ജ് പറയണത് ഭയങ്കര വല്ലിയ ഒരു കാര്യമാണ് കാരണം അതാ പറഞ്ഞ അത് പോയന്റ് തന്നെയാണ് കാരണം ഈ പൊണ്ണുങ്ങൾന്ന് പറഞ്ഞാല് ഈ ചെറുപ്പത്തിൽ കളിച്ച്ണത് വഴി മാത്രേ ഉള്ളൂ അന്ന എന്താ കളിച്ചിരുന്നു അത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വലുതായാലും പിന്നെ സ്കൂൾ കോളേജ് പറഞ്ഞിട്ട് അങ്ങനെ തീരും തീരുമാനായി അങ്ങനെ ദിവസം കഴിഞ് പോവും പിന്നെ ള്ളത് ഓരോ നേരത്ത് ഓല്ക്ക് ചിലപ്പോ ഓരോരുത്തർക്ക് ജോലി പോലും ഉണ്ടാവല്ലോ ഇപ്പൊ പണ്ടത്തെ ആൾക്കാക്കൊന്നും ജോലിയല്ല ന്നാ ഇപ്പത്തെ കൊറെേ പെൺകുട്ടികള് പുറത്തക്കിഇറങ്ങാനും ജോലി ചെയ്യാനൊക്കെ ആരംഭിച്ചിരിക്കുന്നു ഒലത്ന്ന് പറഞ്ഞാ ഒരു കുട്ടിത്വം കഴിഞ്ഞിട്ട് കുറച്ച് സ്കൂള് പൂർത്തിയാക്കി കണ്ട അപ്പ പിടിച്ച് കെട്ടിക്ക പിന്നെ ഓലെ ലൈഫ് പോലെ മക്കള് ഭർത്താക്കന്മാർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്ന ബോയ്സിനാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ചേലും എൻജോയ്മെന്റ് ചെയ്യ കാരണം അപ്പുറത്തുള്ള അയൽവാസികൾക്ക് പിന്നെ നമ്മ നമ്മുക്ക് എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ ഈ നമുക്കൊരു ഇരുബത്തഞ്ചവയസാണെങ്കിൽ ഓക്ക്ഓല് ഇരുപത്തഞ്ച വയസായിട്ടുള്ള ഒരു കുട്ടി ആൾക്കാരായിട്ടെന്നെ അല്ലെങ്കിൽ ഇരുപത് വയസ്സായിരിക്കണെങ്കിൽ ഇരുപത് വയസ ഒരു കുട്ടിയ ആയിരിക്കും നമ്മളെ സുഹൃത്തക്ക പറഞ്ഞ അവരന്ന് പറഞ്ഞാ നാട്ടില്ലോല് മൊത്തമായി സുഹൃത്തക്കാരാണ് അപ്പൊ ഓല്ത് ന്ന് പറഞ്ഞാൽ എത്ര വലുതായാലും ഓ അങ്ങനെ ക്രിക്കറ്റോ ഫുട്ബോൾ താൻ പറഞ്ഞ പോല തെ അല്ലെങ്കി ഇപ്പോപുറത്ത് പോയിട്ട് ഷെഡിലോ കുത്തിയിര്ന്ന് ഓരോ കാര്യങ്ങള് പറഞ്ഞ അവര് അങ്ങനെയെങ്കിലും എൻജോയ്മെന്റ് ചെയ്യും നമ്മക്കന്ന് പറഞ്ഞു അതുപലുംകിട്ടൂല്ല
അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പണ്ട് പണ്ടൊക്കൊ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് നിങ്ങള് പറഞ്ഞമാതിരി സ്വാതന്ത്ര്യം ഉണ്ട് കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ട് കാരണം അവർക്ക് ജോലി ചെയ്യാനും ഒക്കെ അയക്കുന്നൊരു കല്യാണം കഴിച്ച വിട്ടാലും അതിനന് അയച്ചിരുന്നു പക്ഷെ പണ്ട് ലോർക് അങ്ങനെയല്ല അവർക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സിലൊക്കെയാണ് അവരെ കെട്ടിച്ചുവിട്ടിരുന്നത് പിന്നെ അവർക്ക് കുട്ടികളായി പ്രാരാപ്തങ്ങളായി അപ്പൊ അവർക്ക് ഒന്നും കഴയില്ല ന്നാ പറഞ്ഞാ ഇപ്പൊ കുറച്ച് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയത് ഇപ്പൊ ഈ കുറച്ച കാലമായിട്ടാണ്
ശരിയാണ് വളരെ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ വളരെ കറക്റ്റ് ആണ് പിന്നെ വേറെ എന്താന്ന് വെച്ചാ ഇപ്പ എന്തെലും കളിക്കൊക്കെ കളിച്ചാരുണ്ടോ ഞാൻ ഇപ്പ കളിക്കാറണ്ട് കളിക്കാറണ്ടോ പറഞ്ഞാ അങ്ങനെ പണ്ടത്തെ പോലെ ഓട ചാടിയിട്ടൊന്നും നമുക്ക് പറ്റില്ല വലുതായ നമുക്കൊരു ആൾക്കാര് കാണോ അല്ലെങ്ക ഇല്ല ഇത പണ്ടെന്ന് പറഞ്ഞ ചെറുപ്പത്തി ഒരു പേടിയോ ഒരു ആൾക്കാാര് കാണന്നില്ല ഒരു കൂട്ടേണ്ടായിരുന്നില്ല ഇപ്പോ പുറത്തേക്ക ഇറങ്ങുമ്പോൾ കളിക്കുമ്പോൊക്കെ ആൾക്കാര് കണ്ട അവര് വലിയ പൊണായിട്ട് കളിക്കുന്നൊക്ക എന്നൊക്കെ പറയൊന്ന് പേടിച്ചിട്ട് നമ്മള് പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലേ അങ്ങനെ കളിക്കാറൊന്നും ഇല്ല പക്ഷേ പക്ഷെ ഇനിയിപ്പോ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ഞങ്ങള്ൾ കസിൻസൊക്കെ കൂടുമ്പോ ഇങ്ങനെ ഓരോ കളി കളിച്ചു അതായത് ഇപ്പൊ പേപ്പറൽ ഇരുന്നിട്ട് അതായത് നമ്മള് പേപ്പറിൽ ഇരുന്നിട്ട് എന്താ ഇത്ണ്ടാക്കണത് കളൻ പോലീസ് അല്ലെങ്കിൽ പിന്നെ കോഴിത്തല പറഞ്ഞ ഓരോരോ കളി കളിച്ചും അല്ലെങ്കി എസ് ഒ എസ് ബിങ്കോ അങ്ങനത്തെ ഓരോ കളിയല്ലേ ഇപ്പൊ അത് മാത്രമേ കളിച്ചാറൊള്ളൂ അല്ല അത് മേലെ ഇളകി പുറത്തക്ക് ഓടിക്കളി ചാടിക്കളിയൊന്നും ഇപ്പൊ നടക്കൂല
അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് അപ്പ ഞങ്ങളും കളിക്കാറണ്ട് അങ്ങനെ കസിൻസ് എല്ലാരും കടുമ്പോൾ എന്റെ ഒരു കസിൻ ഉണ്ട് അവൾക്കന്ന് പറഞ്ഞാൽ കളി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളൊക്കെ വലുതായതോണ്ട് കൊണ്ട് ഞങ്ങള്ൾ കളിക്കാന ആരും അയക്കാറില്ല അയക്കാറില്ലന്നല്ല പിന്നെ നമുക്കരു മടിയാണ് താങ്കൾ പറഞ്ഞ പറഞ്ഞ മാതിരി ആൾക്കാര് കാണുംഎന്നുള്ളതും അവരെന്തെങ്കിലും വലുതായിട്ട് കളിച്ചത് ഇപ്പോഴും കളിയൊന്നും കുട്ടിക്കളി നിന്നിട്ടില്ല എന്നൊക്കെ പറയുംന്ന് കരുതിട്ട് ഞങ്ങള് മ്മാതിരി ഉള്ളില് നിങ്ങള്ൾ പറഞ്ഞമാതിരി കള്ളന് പോലീ പിന്നെ കോയ്ത്തല പച്ച നീല മഞ്ഞല്ല കളിയൊക്കെ കളികളിക്കാറുണ്ട് അതാകുമ്പോ പിന്നെ ല്ലല്ലോ
അതെ അതെ ഇപ്പൊ തോന്നു ആ കാലം തന്നെ തിരിച്ചകിട്ടിയാ എത്ര സുഖയിരുന്നു പക്ഷെപ്പ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളു ആ കാലത്തേക്ക് എന്തായാലും തിരിച്ചു പോൻ പറ്റൂല ഇപ്പ അതാ ലോഴിച്ച പഓരോ ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടാ അത്രേ ഉള്ളൂ പിന്നെ വേറെന്താ വിശേഷം കൊയപ്പം ഒന്നുംല്ലല്ലോ
ഏ വേറെ എന്താ കൊഴപ്പൊന്നുമല്ല നല്ല സുഖായിട്ട് പോകുന്നു എന്തായാലും ഇപ്പത്തെ കുട്ടികള് ഫോണിലാണ് കൂടുതലും എന്നന്നാലും അവർ കളിക്കുന്നൊക്കെ ഉണ്ട് നമ്മള ആ കാലത്തേക്ക എന്തായാലും അവര എത്തില്ല
അതെ നമ്മളെക്ക ഏറ്റവും കൂടുതൽ കളിച്ച ലാസ്റ്റ്ത്തെ കാലഘട്ടംന്ന് പറഞ്ഞ പിന്നെ ഉള്ളലൊക്കെ അത്യാവശ്യം കളിച്ചിട്ടുണ്ടാവും ഫോണായിയിരിക്കും മെയിൻ കാര്യങ്ങളും മറ്റൊക്കെ എന്നാ പിന്നെ അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാൻ ഞാൻ വിളിക്കണ്ട കേട്ടോ
അതെ പിന്നെ വിളിക്ക ന്നാ ശെരി